ഹലോ ഹലോ ആ. പറയടാ എന്
നല്ല വിശേഷം. അവിടെ എന്തുവാ?
ആ ഇവിടെ സുഖായിട്ടിരിക്കുന്ന്. മഴയുണ്ടോ അവിടെ?
ഇവിടെ ഇന്നിപ്പോ മഴയൊന്നും പെയ്തില്ലട്ടോ.
ഇന്ന് പെയ്തില്ലല്ലെ ഇവിടെയും അ ഇവിടെയും അങ്ങനെന്നെ. ഇന്ന് പെയ്തേയില്ല. പക്ഷെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആണെങ്കിലും വലിയ വെയിലൊന്നും ഇ
ആ ആ അങ്‌ തന്നെയാണ് ഇബടിം. അങ്ങനെ വെയിലൊന്നും ഇല്ല. എന്നാലും
പെയ്തെന്ന് തോന്നുന്നു കേട്ടോ. പുറത്ത് കഴുകിയിട്ട തുണിയെല്ലാം ങ്ങ് നനഞ്ഞായിരുന്നു.
ഏ ഞങ്ങള് ഇന്ന് ഒരു നമ്മുക്ക് ഇന്ന് ഉച്ചക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു അ ഇപ്പോ കല്യാണത്തിന് പോയ ഇപ്പൊ നമ്മള് തോരട്ടത് തോരട്ടിട്ടാ പോയത് വരുമ്പോക്കിന് ഒരു പേടി ഉണ്ടായിന് പക്ഷെ പെയ്തിട്ടൊന്നില്ല അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടി എന്നാലും ഇവനായിട്ട് ഉണങ്ങിയില്ല അയിന് മാത്രള്ള ചൂടില്ലേനിയല്ലോ
ആ ശരിയ ശരിയ ഇവടെ അങ്ങനെന്നായിരുന്നോടാ വല്യ വെയിലൊന്നും ഇല്ലായിരുന്നു ഹ ഡ്രസ്സ് ഉണങ്ങിയിട്ടില്ല ഉം
ഓ പിന്നെ എന്തൂട്ടാ അവിടുത്ത് ചായക്കുടി ഒക്കെ കഴിഞ്ഞു ചായ അവിടന്നന്നേ കല്യാണത്തിന് പോയി അറിഞ്ഞില്ലേനോ അപ്പൊ അവിടെ തന്നെ കൊറചേരം അവിടെ സ്പെൻഡ് ചെയ്തീണ് ടൈമ് അപ്പൊ അവിട്ന്ന് പിന്നെ പോരാ നേരത്ത് ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടാ പോന്നേ അപ്പ ഇനി ചായക്കൊന്നും വല്ല പോളില്ല
ചായക്കില്ലല്ലേ ഞാനിപ്പ ചായ കുറച്ച മുന്നേ അങ്ങോട്ട് കുടിച്ചതേ ഒള്ളായിരുന്നു
ആണോ ഉം പിന്നെ എന്ത്‌ വിട്ടാ നിങ്ങളവിടെ അവിടെ അവിടെങ്ങനേ ഒക്കെയാണ് കൃഷിയൊക്ക ഉണ്ടോ
എനിക്കോ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഞങ്ങള് സ്വന്തായിട്ട് വീട്ടില് കൃഷിയൊക്ക ചെയ്യുന്നുണ്ട് നി നിങ്ങടെ അവിടെയോ നിങ്ങടെ അവിടെയോ
ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ നമ്മള് ഇവിടെ വാഴയായി ട്ടും അങ്ങനെ ചെറിയ ചെറിയതായിട്ടുള്ള
ചെറിയ ചെറിയ കൃഷിയൊക്കെ ഉള്ളു ഇവിടെ നമുക്കന്ന് വെച്ച്കഴിഞ്ഞാലെടാ ഞങ്ങക്ക് സ്വന്തമായിട്ട് വസ്തുവുണ്ട് അപ്പൊ ഞങ്ങൾഅവിടെ തണ്ണി തേങ്ങ കപ്പ കപ്പലണ്ടി ചീനി ചേമ്പ് ഇപ്പ എല്ലാം ഞങ്ങള് കൃഷി ചെയ്യുന്നുണ്ടടാ
ആണോ
ആ ആ ആ അതൊക്കെ കൃഷി കപ കപ്പലണ്ടിയാ നമുക്ക് കടയിന്ന് വാങ്ങിക്കാൻ കിട്ടുവല്ലോ പച്ചക്കപ്പലണ്ടി അപ്പൊ അത് കൊണ്ട് വന്ന് നമ്മള് അത് ഇതിന് ഒരു കണക്കുണ്ട് നമ്മള് നെര നെരത്തി നെരത്തിയത് കൃഷി ചെയ്യുന്നത്. ആഹ് അപ്പോ നമ്മള് ഇത്ര സെന്റി മീറ്റർ ആ നല്ല നല്ല വസ്തുവുണ്ട്. നല്ല വസ്തു ഉണ്ടടാ അപ്പൊ നമ്മ നമ്മളിത് കൊണ്ടുവന്നാണെങ്കിൽ നെരത്തി നെരത്തി ഇത് കൃഷി ചെയ്യുന്നതെ ഇത്ര സെന്റി മീറ്റർ വിസ് ഇത് ഗ്യാപ്പിട്ട് ഗ്യയാപ്പിട്ടാ നമ്മള് കൃഷി ചെയ്യുന്നത് ആഹ്. അപ്പോ നല്ലതാണ്. പിന്നെ വള്ളി പോലെ ഇങ്ങനെ പടർന്നങ്ങ് കിടക്കും അങ്ങ് പിന്നെ അത് കഴിഞ്ഞി ട്ടാണെങ്കിൽ നിത്യ വഴിതനങ്ങ അറിയാവോ? നിത്യ വഴിതനെങ്ങാ.
അതായത് വയലറ്റാണോ വയലറ്റാണോ അതോ പച്ചേ
അല്ല ആ വഴുതനങ്ങല്ല ഇത് പടർത്തി വിടുന്ന ഒണ്ട് കോവയ് ക്കക്കെ പോലെ കോവയ്ക്കക്കെ പോലെ പടർത്തി വിടുന്നതാണ് നിത്യ വഴതനങ്ങ. അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ വള്ളിക്കാ ഇങ്ങനെ പടർത്തി വിടും കോവല് പോലെ അത് നമ്മള് മെഴുക്കുപരട്ടി ഉണ്ടാക്കാനും തീയലില്ലേ വറുത്തരച്ച് തീയൽ ഒണ്ടാക്കത്തില്ലേ? കെഴങ്ങക്കിയിട്ട്
ആന്ന് കേട്ടിട്ടില്ലാ
ആ വറുത്തരച്ച് നമുക്ക് തീയില് വെക്കാൻ പറ്റും നല്ലതാ അത് ആ നല്ലതാ സാമ്പാറും അങ്ങനൊന്നും വെ ക്കാൻ പറ്റത്തില്ല തീയല് വെയ്
എന്ത തീയല്ന്ന് വെച്ചാലെ ന്താ
തീയല്ന്ന് വെച് ഞ്ഞാല് നമ്മള് സാ സാമ്പാറല്ല അല്ലല്ല നമ്മള് എന്ത അതൊ കറിയാ തീയലന്ന് പറയുന്നത് നമ്മള് വറുത്തര അതായത് കിഴങ്ങ് പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ സവോള നമ്മള് പടവലങ്ങിയില്ലേ പടവലങ്ങാ പിന്നെ കൊച്ചുള്ളി പിന്നെ മുരിങ്ങക്കോല ഇടുന്നവർക്ക് മുരിങ്ങ കൊലിടാം ഇല്ലെങ്കിൽ അത് മാറ്റാം എന്നിട്ട് നമ്മള് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് നല്ല പോലെ വാട്ടി വഴട്ടി കൊണ്ട വന്നിട്ട് ആ ഇവിടെ നമ്മൾ അതൊക്കെ ഉണ്ടാക്ക അത് മീൻപൊരിച്ചതൊക്കെ ഉണ്ടും ണ്ടെങ്കി നല്ലതാ ഇവിടെൊക്കെ കല്യാണങ്ങൾക്കും തീയൽ വിളമ്പാറുണ്ട് അധികം വെള്ളമില്ലാതെ വറ്റിച്ച പോലെയ ഉണ്ടാക്കാറുണ്ട് സദ്യക്ക് ആ് ഇവിടെൊക്കെ സദ്യയില് കല്യാണ തിന് തീയലൊക്കെ നിങ്ങള അവിടയൊക്കെ പായ ത്തിന്റെ കൂടെ ബോളി കൊടുക്കുവോ
എന്താ പൂളി പറഞ്ഞാല്
പായസപോളി നമ്മള് ഈ ഉഴന്ന് വെച്ചിട്ടാ ഉണ്ടാക്ക ഉഴന്നും നെയ്യും പഞ്ചസാരയും ഏലക്കാപ്പൊടിയ ഒക്കെ ചേർത്തുണ്ടാക്കുന്നൊ ഒരു സാധന നമ്മൾ ഈ ബ്രഹ്മസലിയുടെ കൂടെ അതായത് സേമിയാ പായസം സേമിയയുടെ കൂടെ കൂട്ടുന്ന
അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഒറ്റൊരു സേമിയെ പായസോ അല്ലെങ്കിൽ ഒരു അടപ്രദമൻ അങ്ങനെ ക്കൊ ഇവിടെണ്ടവ
ആണല്ലേ ഇവിടെന്ന് വെച്ച കഴിഞ്ഞാല് ആ് ഇവിടെ അടപ്രഥമനും ഉണ്ട് സേമിയയും ഉണ്ട് അതുപോലെ കടച്ചക്ക ഇല്ലേ കടച്ചക്കി ക്ക പായസം കടച്ചക്ക പായസം ഉണ്ട് കടല ഇല്ലേ കടല ആണല്ലേ കടല വെച്ചിട്ടുള്ള പായസ സവും ഒണ്ട് കടല വെച്ചിട്ടുള്ള പായസവും ഒണ്ട് നല്ലതാ അത് ആ ഹാ നൽ നല്ലതാ അത് എനിക്ക് ഇഷ്ടവാ നല്ല എനി ഏറ്റവും ഇഷ് ടള്ള പായസാണ് കടല പായസം ആ ശർക്കര വെച് ആടാ ശർക്കര വെച്ചിട്ട് ശർക്കര വെച്ചിട്ട് ഈ പായസ് പായസം ഉണ്ടാക്കാനുള്ള കടലപ്പരിപ്പുണ്ട് പായസ പരിപ്പ് അത് വ വാങ്ങിയിട്ട് നമ്മള് കുക്കർൽ ഒ ഒറ്റ വിസിലെ അടിപ്പിക്കാവുള്ളൂ ഒറ്റ വിസില് അടുപ്പിച്ചിട്ട് ശർക്കര പാവ് കാച്ചണം ശർക്കര പാവ് കാച്ചിയിട്ട് ഈ വെന്ത് വ രുന്ന കടല ക്കകത്തോട്ട് ചേർക്കണം എന്നിട്ട് നല്ലപോലെ അത് ഇളക്കി കൊടുത്ത് ഒരു തിള വരുമ്പോഴത്തേക്കും തേങ്ങയുടെ രണ്ടാം പാല് ചേർ ക്കണം എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ചൂടി തിളച്ച് വരുമ്പ ഴത്തേക്കും ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും തേങ്ങയുടെ രണ്ടാം പാല് ചേർക്കണം പിന്നെ അതേലോട്ട് നമ്മള്
കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാലല്ലേ
പാല് ചേർക്കണം എന്നിട്ടത് നമ്മള് നെയ്യില്ലേ നെയ്യ് നെയ്യിക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാ കൊത്തും കൂടി നല്ല പോലെ വറുത്തെടുക്കണം ആ എന്നിട്ട് ഈ പായസത്തിലോട്ട് തട്ടണം എന്നിട്ട് ന ല്ല പോലൊന്ന് ഇളക്കിയിട്ട് ഏലക്കാ പൊടിയും ചുക്ക്പൊടി ഇല്ലേ ചുക്ക് അതായത് ഇഞ്ചി ഉണങ്ങിയത് ചുക്ക്പൊടിയും കൂടെ ചേർത്ത് നമ്മള് നല്ല പോലെ ഇളക്കിയിട്ട് വ വാങ്ങിയാൽ മതി നല്ലതാ കടലപ്പായസം അപ്പ ഈ കടല വെന്ത് കഴിയുമ്പഴത് ചെറുതായിട്ട് ഒന്ന് ഒ ഒടയുവത് ചെറുതായിട്ട് ഒന്നുടഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്തോ ആഹ് വന്നാ മതി ആഹ് തീ ഉണ്ടാക്കി തരാം പിന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യല്ലേ
ആഹ് അതെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴെ നിങ്ങള് സ്വന്തമായിട്ട് കൃഷി അപ്പൊ നല്ല നല്ല ഫുഡ് ആയിരിക്കും പിന്നെ നല്ല ഹെൽ നല്ല ഹെൽത്ത് ഹെൽത്തിയായിട് ഉള്ള
പിന്നെ നമ്മള് സ്വന്തായിട്ട് അല്ല ഈ ഈ കാടലപ്പരിപ്പ് പ്പ നമ്മള് സ്വന്തായിട്ട് ചെയ്യുന്നല്ലട്ടാ നമ്മൾ കടയീന്ന് വാങ്ങീട്ട് ഉണ്ടാക്കുന്ന പക്ഷേ നല്ലതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടാണ്ടാ എനിക്ക് ഒ പാചകൊക്കെ ഭയങ്കര ഇഷ് ത്തൊള്ള സംഭവാണ് എല്ലാ ഞാൻ സ്വന്തായിട്ട് പരീക്ഷി
എനിക്കും പായസം ക ഇഷ്ടാണ് പായസം പായസം എനിക്ക് നല്ല ഇഷ്ടാണ്
പായസം ഇഷ്ടല്ല എനിക്കും അങ്ങനെന്നാ ഞങ്ങള് വെറുതേക്ക ഉണ്ടാക്കി നോ ക്കും വിശേഷങ്ങൾക്കല്ലേ ചിലര് വയ ഉണ്ടാക്കുന്ന ഇവിടെ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ് ഇഷ്ടാണ് സേമിയ അപ്പൊ ഞങ്ങള് സേമിയ ഉണ്ടാക്കി നോക്കാറുണ്ട്
തോ
ആഹ് അവിടിന്ന് ഉച്ചക്ക് എന്തുവായിരുന്നു കഴിക്കാൻ
ആഹ് ഇനി ഞാൻ പറഞ്ഞു ആ ഞാൻ ഉച്ചക്കല്ലേ കല്ല അപ്പൊ നല്ല സുർ പിയാനോ നല്ലാ ആഹ് മറ്റ മട്ടൻ ബിരിയാണിയൊക്ക ഇണ്ടായിരുന്നു
മട്ടനോ എനിക്ക് മട്ടൻ കഴി
എനിക്കും പറ്റൂല എനിക്ക് അതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെടൂല ഒരു വേറൊരു ചൂടുമണം ഉം സ്മെല്ലെയ്യണ പോലെ എനിക്ക് തോന്നും ബാക്കിന്ന്ട്ട കോഴിമ്മ കൊഴപ്പില്ല
ഞാനാ ഞങ്ങടെ ഉള്ള ആടുണ്ടായിരുന്നു അപ്പൊ ആട് ആ മരിച്ചു പോയി അസുഖൊന്നും വന്നതല്ല എങ്ങനെയോ അത് മരിച്ച് പക്ഷെ അന്ന് ഇതുപോലെ എല്ലാർക്കും പേടിണ്ടായിര്ന്ന് കഴി ക്കാനായിട്ട് അപ്പോ ഞങ്ങൾ ഞങ്ങളന്നത് ഉണ്ടാക്കി നോക്കിയാരുന്നു ഈ കബാബ് മസാലയൊക്കെ ചേർത്തൊക്കെ ഈ ആടിന്റെ ഇത് കറി വെച്ച് റോസ്റ്റ് ചെയ്ത് അത് വറുത്ത് കൊറേ കൊറേ ഇത്ണ്ടാക്കിയാര്ന്നു പല പല തരത്തിലും നല്ലതായിരുന്നു ഹലോ ഹലോ ഹലോ